കേക്കാമോ
ഹലോ
കേക്കാമോ
ആഹ് ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തായിരുന്നു പരിപാടി
പരിപാടിയൊന്നുല്ല കുഞ്ഞിനെ ഒറക്കായിരുന്നു
ആണല്ലേ
അവളെ ഒറക്കാതെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ഓളെ ഒറക്കട്ടേ പ്പൊറങ്ങി
ആഹ് കുഞ്ഞിന് എത് ഏ ഒരു വയസ്സായോ
ആഹ് ഒരു വയസ്സ് കഴിഞ്ഞു ഒന്നര വയസ്സാണ്
ആഹ് ആഹ് എങ്ങനെ ഒണ്ട് കുഞ്ഞിനെയൊക്കെ നോക്കാൻ
ഉം നോക്കാൻ ഇച്ചിരി പാടാണ് നല്ല വികൃതിയാണ് ഉം ആ ഒരു പ്രായണല്ലോ നല്ല കുരുത്തക്കേടാണ് ഹേ ഇപ്പ ആ ഒരു പ്രായണല്ലോ ആ സംസാരിക്ക് ചൊ അവള് എല്ലാം ഒരു വിധവും എല്ലാം സംസാരിക്കും പക്ഷേ നല്ല കുരുത്തക്കെടുവാണ്
ആഹ്
ഉം പിന്നെ വീട്ടില് അച്ഛനും അമ്മയൊക്കെ ഇല്ലേ ഇല്ല ഭക്ഷണം കഴിക്കാനൊ ക്കെ ഭയങ്കര മടിയാണ് ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാന് വറക്കണ കഴിക്കാം അവൾക്ക് അവൾക്ക് ഇഷ് ത് ലൈസ് ലൈസ് അങ്ങനെ എത്രയും ക കൊടുത്താ കഴിക്കും പക്ഷേ അങ്ങനെ കൊടുക്കാറില്ല അത് കണ്ട അപ്പൊ ആഹ്
ക്ക് കഴിക്കാൻ പാടില്ലല്ലോ
പാടില്ലല്ലോ അങ്ങനെ അത് ഭയങ്കര ഇഷ്ടാണ് പക്ഷേ നമുക്ക് എത് അത് എത്ര കൊടുത്താലും അത് മാത്രം കഴിച്ചോളും പക്ഷേ ഒരു ദിവസം ചെറപ്പോ ഒന്നൊക്കെ കൊടുക്കും വാശി പിടിക്കുമ്പോ അല്ലാത അതില് കൂടുതൽ കൊടുക്കാറില്ല
അല്ലാണ്ട്പ്പോ ചോറും കറിയൊക്കെ കഴിക്കോ
ഇല്ല അവൾക്ക് ഇഷ്ട അവൾക്ക് ഇങ്ങനെ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെ റൈസ് അങ്ങനത്തത് ഒക്കെ ആണെങ്കില് കൊറച്ച് കഴിക്കും അല്ലാതെ നമ്മള് സാധാ ഫുഡ്കള്ണ്ടല്ലോ സാധ ചോറ് മീൻകറി അങ്ങനെ ഒന്നും അവൾക്ക് ഇഷ്ടല്ല ഇങ്ങനെ ക്കെ ആണെങ്കില് കൊറച്ച് കഴിക്കും അപ്പ ഞാൻ വീട്ടില് അല്ല ഞാൻ വീട്ടിൽ വീട്ടില് കൂടുതലും അവൾക്ക് വേണ്ടിയിട്ട് കൊറച്ച് നെയ്ച്ചോറ് വെക്കും പക്ഷേ നമ്മള് ഒരു രണ്ട് രണ്ടു ദിവസം അതിലപ അതിലും കൂടുതല് ആ രണ്ട് മൂന്ന് ദിവസം ഒക്കെ വെച്ചിട്ട് ഉണ്ടെങ്കിൽ അവക്ക് പറ്റ് റ്റൂലാ അത്പ്പോ ഹോട്ടൽന്ന് വാങ്ങിട്ട് കൊണ്ട് പോയി കൊടുത്തിട്ട് ഉണ്ടെങ്കി അപ്പ കഴിക്കു ക്കും അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി സ്വഭാവാണ് ഇല്ലല്ല അങ്ങനെ ആഹ് അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല അതിപ്പോ സ്ഥിരം അങ്ങനെ കഴിച്ചാലും പറ്റൂലല്ലോ ഹോട്ടൽ ഫുഡ് ഒക്കെ നമ്മള് വീട്ടല്ണ്ടാക്കി കൊടുക്കുന്ന പോലെ അല്ലല്ലോ
അതെ സാധാരണ കൊച്ചിങ്ങക്ക് എല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പോ കടേന്ന് വാങ്ങുന്നതായാലും ച്ചോ ക്ലേറ്റ് ആണെങ്കിലും ലയ്സ് ആണെങ്കിലും അതിനോടൊക്കെ ആയിരിക്കും ഇഷ്ടം
മധുരള്ള ഒന്നും അവക്ക് ഇഷ്ടല്ല ചോക്ലേറ്റ് കുട്ടികള് ചോക്ലേറ്റ് കേക്ക് അങ്ങനെയൊക്കെ കഴിക്കൂലേ അതോ അങ്ങനത്തൊന്നും ഇഷ്ടല്ല അങ്ങനെ മധുരമുള്ളതേ കഴിക്കൂല ലൈസ് കഴിക്കുന്നത് എന്താ വെച്ചാല് എരുണ്ടല്ലോ ചെറിയൊരു എരു ഉണ്ടല്ലോ അതാണ് ലൈസ് കഴിക്കുന്നത് ആ
ഓ അപ്പൊ ലേസും അതുപോലത്തെ എരിവുള്ള സാധനങ്ങൾ കഴ
ആഹ് ആ അതെ അതെ അങ്ങനെയൊക്കെ കഴിക്കാനാണ് ഇഷ്ടം
ഉ വറുത്തതും പൊരിച്ചതും അപ്പ ഈ കടയിൽ നിന്ന് മറ്റേ വടയൊക്കെ വാങ്ങിയാ കഴിക്കോ വടയും പരിപ്പ് വടയും ഒക്കെ അങ്ങനെ
അങ്ങനെ നമ്മൾ അവൾക്ക് അവൾക്ക് ഇഷ്ടച്ചിട്ട നമ്മള് വാങ്ങി അങ്ങനൊന്നും കഴിക്കുവൊന്നുമില്ല അങ്ങനെ പ്ര ഇസി ഇങ്ങനെ റൈസ് മന്തി അതേപോലെ ബിരിയാണി റൈസ് അങ്ങനെ ചെലപ്പം തീരെ കഴിക്കാത്ത ദിവസമൊക്കെ ഞങ്ങള് പൊറത്തുന്ന് ഇങ്ങനെ റൈസ് മാത്രം മന്തി റൈസ് ആണെങ്കിൽ റൈസ് മാത്രം വാങ്ങും പി ബിരിയാണി റൈസ് അങ്ങനെ റൈസ് മാത്രം ഓർഡർ ചെയ്ത് കൊണ്ടിരിക്കും തീരെ കഴിക്കാത്ത ദിവസം അപ്പൊ കഴിക്കും
ആഹ്
ഉം അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കൻ അറിയോ ഇങ്ങൾ പഠിക്കല്ലേ അങ്ങന ആഹ് അറിയുലായിരിക്കൂല്ലേ?
വലുതായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും.
ആഹ് സ്പെഷ്യൽ ഒക്കെ ആയിട്ടറിയോ ഇപ്പൊ ഇപ്പൊ പിന്നെ ഒരു വിധ കുട്ടികൾക്കൊക്കെ ഈ ഫോണില് അങ്ങനെ സ്പെഷ്യല് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കാണുന്ന കാരണം വീട്ടിൽ ഉണ്ടാക്കി നോക്കും.
ആഹ് മറ്റേ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിംങ് ആയ ബൺ മസ്ക ഒക്കെ ഉണ്ടായിരുന്നല്ലോ ബൺമസ്ക
ആഹ്
സംഭവങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്
ആഹ് അങ്ങനൊക്കെ എന്റെ രണ്ടാളുണ്ട് രണ്ട അനുജത്തിമാർ ഉണ്ട് പഠിക്കുന്നത് കോളേജ് പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അവർക്ക് സാധാ അവര് ഏഹ് അത് കിച്ചണിൽ അങ്ങനെ ഇറങ്ങി പണിയെടുക്കൊന്നും ചെയ്യൂല പക്ഷെ ഇങ്ങനെയൊക്കെ യൂട്യൂബില് ഫസ് സ്പെഷ്യലായിട്ട് എന്തെിലും കണ്ടിട്ടുണ്ടെങ്കിലെക്കെ ട്രൈ ചെയ്യും
അതെ അതെ അത് അമ്മ പറുകയും ചെയ്യും ഏഹ് ഇത്ര പ വയസ്സായി എന്നിട്ട് ഒരു ജോലിയും ചെയ്യത്തില്ല ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്.
ആഹ് അതന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്
എല്ലായിടത്തും അവസ്ഥ ഇതന്നെ പിന്നെ ഈ ഇടയ്ക്ക് മുട്ട പപ്പ്സ് ഒക്കെ ഉണ്ടാക്കി നോക്കിയായിരുന്നു പക്ഷെ അത് ചെറുതായി
ഉം പാളി പോയിട്ടുണ്ടാവൂലേ? ആഹ്
യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്.
ആഹ് ആഹ് ഞങ്ങൾ ഈ നോമ്പിന് ഇങ്ങനെ വറുത്ത കടികളൊക്കെ കൂടുതൽ ഉണ്ടാക്കും ഈ പൊരിച്ചത് സ്പെഷ്യലായിട്ട് സമൂസ പരിപ്പ്‌ വട അങ്ങനെ ഒക്കെ ഉണ്ടാക്കും. പക്ഷെ അവരൊക്കെ ഇതെന്നെയാണ് ആഹ് പണിക്ക് നന്നായിട്ട് ഹെൽപ്പ് ആക്കും അങ്ങനത്തെ പണികള് ചെയ്യാനൊക്കെ വേറെ ഒന്നിനും കിട്ടൂല പക്ഷെ അങ്ങനത്തെ ഈ ഇപ്പോ സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡോണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കും. അതേപോലെ ങ്ങെ പിന്നെ കോഴിമുട്ട വെച്ചിട്ട് പലതും ഉണ്ടാക്കും ഇതേപോലെ പപ്സ് പോലെ അങ്ങനെ ഏഹ്
അവിടെ നോമ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്ന് ഹലോ ഹലോ കേക്കാമോ? ഹലോ